ഹലോ
ആഹ്
ഇജ്ജ് പർഞീലെ പൂയിന്റെ വർത്താനം. കേൾക്ക്ണ്ട് ഞങ്ങള് മേലപ്പരിൽ എന്താ കാറ്റിക്കും അവിടെ മൊത്തത്തില് വല ഇട്ട്ങ്ങാണ്ട് കെട്ടീരിക്കണ് കോഴിക്കളത്ത് കടക്കണനെ സിറ്റ് ഔട്ട്ക്കെ കറക്കണീനേ
ആഹ്
ഏഹ് അത് അതാണ് അന്റോഡ്ക്കൊക്കെ വര്ണത്
ആഹ് അതന്നെ റ്റിങ്ങൾക്ക് ശീലായതുക കൊണ്ടാണ് റ്റുങ്ങൾ കൊലായ്മക്ക് തന്നെ കേറിക്ക ആ തുണ്ടുമലൊന്നും ഇല്ല്യല്ലോ
അവ്ടെ ഞങ്ങളോട് കറി ഏര്പ്പാക്കിട്ട് അവിടെ ഒന്നാകെ വല ഇട്ടക്കണ് അജി കറ്റുപറ തിണ്ടിന്റെ മേല ഇങ്ങിട്ട തിണ്ട് ആകെ ആഹ് മേലന്ന്ങ്ങട്ട് ഫുുള്ളായിട്ട് ചുറ്റോഡ് ചുറ്റും വല ഇട്ടക്ക
തന്നേ
ഉം ഓപ്പൊ ഓര പേരെ കേട് ഓര പേര് കേടെ ഇന്നീനും അയ്നെകൊല്ക്ക് വേജാറുണ്ട് ബാക്കിയുള്ളോടത്ത് പോയി അരപ്പാക്ക്യ കൊഴപ്പല്ല
അയ് എപ്പഴ ഈ മായ വറ്റുട്ടിങ്ങ എന്താടി പൊറത്തിറങ്ങി നടക്കണ്
ബുട്ടുട്ടെ
ഇങ്ങനെുണ്ടാവുവ മഴായിട്ടും പുറത്തിറങ്ങി നടക്കുവ ഇങ്ങ മേല പേരതെ പോയിനതാ ഓര് പിടിച്ചിരുന്നേ
ആഹ് സെക്യൂർണ്ട് പറിന് ങ്ങക്കന്താ പോയിന് വിടാതിരുന്നൂടെ
ആഹ് അതൊക്കെ പറയണ്ട് ഇന്നാള് ഞാൻ കേട്ടിക്കണ് ഓന് പറയണുന്നത് എന്ത് പറഞ്ഞാലും ഒരുസറം പളില്ലാഞ്ഞന്താ കാട്ട മൻസ്സമാര്
ആർക്കണംന്നൊക്കെ പറഞ്ഞുന്നല്ല എന്നിട്ടല്ലേ അർപ്പിച്ച ഞാ
ഇഞ് നാളെ വന്ന് പറണം മൻസമ്മാര് എടങ്ങാറായിക്കാണ്ട് ഇതായിട്ട് മൈരിവിന്റെ നേരത്ത് മളെ ആ നേരത്താണ് ഞാൻ തേച്ചേക്ണത്
ആഹ്
കക്ണത് അതന്നെ ഓരോത്താണെങ്കി തരക് ക്കട മളങ്ങിട്ട് ഊത്തിട്ട് പൂകലും ഒക്ക കൂടി ഇനിക്കാണെങ്കി ഏറ്റവും ഇതുള്ള കാര്യണ അത്
വര്ട്യാ ആരും തിന്നൂല, ഇജ്ജ് തിന്നോ ന്നൊക്കെ ചോയ്ച്ച്. ഞാൻ പർഞ്ഞ്. ഞാൻ തിന്നൊക്കെ ചെയ്യും
ഉമാണ്ട അറത്ത കാണ്ട് ഇങ്ങോട്ടൊക്കെ കൊടുന്നുന്നാളി അല്ല ആഹ് നിങ്ങ തിന്നൂലെങ്കി
ഞങ്ങള് നന്നായി ഞൻ തന്നിട്ടുണ്ട് ഞമ്മുടെ കുട്ടികെ കയി നീരെങ്കിലും കൊടുത്തുട്ടേ ഇറച്ചി നീരെങ്കിലും
ആഹ് അയ്യ കുട്ടികൾ എന്താ തിന്നായി
അതർഞ്ഞാല് പ്പ മൂത്തമൊരുമ്പന യിട്ടുണ്ടാവുല്ലേ
ആഹ് എത്തിന പറ്റഞ്ഞീ
ഇഞ് ഒന്നിനും പറ്റൊന്നില്ല ഒരു കൊല്ലയി ഇത്ര കൊല്ലയി ഒരു കൊല്ലയിട്ടുള്ളൂ
ഒര് കൊല്ലോന്നുയല്ല സക്കീറായന്റാ സം
ആഹ് അതുന്നെ
ഓ രണ്ട് കൊല്ലത്തിന്റെ മേലായീലെ മളെ
ഉം ഇപ്പൊ കാറ്റങ്ങൾ മുട ഇട്ണില്ല അതാണ് മുട കിട്ട്ണില്ല. മുട ഇട്ണൂല്യ കൂട്ടില് കടച്ചു ട്ടോറ്റങ്ങള് മൂട ഇട്ണില്ല
ആഹ്
അതാണ് ഇപ്പം അറ്ക്ക്ണ വർത്താനം പറയ്ണ്ട് അത അറക്കണം ഇന്ന്ള്ളത്
ആഹ് ആഹ്
അപ്പം അറക്കണം എന്ന് ഒക്കെ ആയി
പറ്റുക അങ്ങൻ തന്നേണ്. അറ്റങ്ങളും മുടടാതാവാണ്
മൂട ടാതാവ പറ്ഞ്ഞ അങ്ങനെ ഇറ്റങ്ങള് വയസ്സായി
വയസ്സായി അത്തറിം പ്രായ ആയില്ലറ്റിങ്ങക്ക് പിന്നെ അങ്ങൻ തന്നെ അല്ലേ. പ്രായായ അല്ലേറെ കഥി
നീ എപ്പഴാ ആറ്ക്ക അറിയോ. ഞാൻ ഇ ബെടുന്ന് പോവൂലെ ഇന്റെ പേരിക്കൊക്കെ
ആഹ്
അപ്പ അറ്ത്ട്ട് ആര്ക്കേങ്കിലും കൊട്ക്കും. അതേയ്ക്കാര ക്കാട്ടാ ഇണ്ടാവ
ആഹ് അഎന്താ അങ്ങനെച്ചെജ്ണ്
ഉമ്പുണ് ഇണ്ടാക്കൂല അതെന്നെ അതെന്നെക്കാരം മിക്കവാറും ജൈ അഹ് അതെന്നെ അയിന് അത്ണ്ടാക്കണ്ടല്ലോ
ഉം ഇങ്ങളോടെ കോയൊട്ന്നന്ന്
ഇന്നലെ കൊട്ന്നത്ണ്ട്
ഏപ് ഞാ ഇന്റെ നീഹാൽനെ പർഞ്ഞയ്ച്ചിട്ട് കിട്ടീല്ല
ഏഹ്.. അതെന്തേ
ഇപ്പല്ല്യ പീടി അട്ച് ക്ക്ണ്
ആഹ്. ന്താ രാവിലെ ഉണ്ടാവൂല. രാവിലെ ഓൻക് നേരോം ഇണ്ടാവൂലല്ലൊ
രാവിലെ അൻക്ക് നേരോം ഇണ്ടാവുല ആഹ് ഇഞ്ഞി സാരല്ല ഇഞ് ചോറും ഇന്നൊക്കെ വീമട്ട്ട്ട് അമ്ള് പോയേ രുമ്പോ കൊന്റ്ര
ഉം
ഊം
അപ്പൊ കൂടിത് ത്തേയ്ക്കാൻ എന്താ കൊണ്ടാക്കല്
വെള്ളി ആയ്ച്ചോം പൊർത്ത്ന്നാ കൈച്ചല്
ഉം
ഇഞ് വ വെള്ളിയ്ച മാത്രം എല്ലെ വെള്ളിയ്ചൊന്നുല്യാ
മുത്തു ഒന്നും സ്കൂള്ന്ന് വാങ്ങലാ
ഉം. വാ ആഹ് മുത്തു വാണ്ടാ നോവുണ്ടായ തിന്നൂല റോ വെസ്‌റ്റൊ ഒരുകൊലാണോ പൗത്യ ത്യൊ എങ്ങനേണ് ഏഹ്.. കൊർച്ചദ്യോ ഇജ് വെര്മ്പോ മൂന്നെണ്ണ നാൽണ അൻക്ക് തിന്നാള്ളഹ് വേങ്ങി പോന്നാ മതി അപ്പൊ പ്രശ്നല്ല്യ ഇജ്പ്പൊ ചോറ്ന്നാ അ.. ന്നാ ങ്ക്ണ്ടിരി നോട്താളാ ആഹ്.. ചൂടാകികാളാ ചായാ ഞാൻചൂടാകിതെര്നാ എന്ത്..
ശോ.. ചായെ ഇന്നേര്ത്ത് കുട്ച്ചല്
ഇന്റെ നിഹാല്ന് ചായ കിട്ടണം ഓൻക്ക് ചായട്ടണം അവ്ടെ ചെലെ സന്ദിസങ്ങളില് ചായക്കാരൻ വരോൾ
ഉം. അപ്പൊട്ത്തൊന്നോട് കടെല്യെ. അപ്പൊട്ത്ത് കട ഇല്യാ
ഉം ഉം കടീക്കൊന്നും പോയികുടിച്ചൂല. എല്ലാം കടിപോയി ചായക്കാരൻ ബെരുന്നാ ബന്താ പർന്നെ ഇത് കടിന്തൊക്കെയ്ട്ട് ചായക്കാരൻ
ർ..
ബെരൊലാ ആഹ് അപ്പൊ വാങ്ങി കുട്ച്ചു ഒരുയയും കൊട്ത ട്ടോ
ആഹ് ആഹ് ഓരോൾടെ ക്കെ കൊട്ക്കണ്ടാവും
ഉം വൈന്നാരം അങ്ങനെ ഉം പിന്നെ
പിന്നെന്താ
അപ്പ അതാണ്ന്ന് പറൈ അങ്ങനെ ന്ന്ട്ട് വല്ലാത്തൊർ കഥ അയിന്റെ കാട്ടിക്കൂട്ടല് എതായല് അപൊല് അങ്ങനെ ത്ന്നഞ് നാളെ അമ്മള് പോയിര്മ്പോറ്റെ കൊണ്ട്രാണ്ടിരും
എപ്പൊ പോണത്
ഇണ്ടാക്കി തിന്നണ് അല്ലാ ക് കാ അത് പിന്നെ ന്താ കാട്ട്ന്ന
നാളെഞ്ഞി രാവിലെ ഒന്നും ഇല്യാത്തമാരിങ്ങൻ നീചെരുട്ട വർത്താനൊക്കെ പറഞ്ങ്ങാണ്ട് അങ്ങനെര്ക്ക മിക്കവാറും ഇണ്ടാവ്
ഇന്ന് ഇന്ന്പോയി യുദ്ധം കഴിഞ്ഞതല്ലേ അവ നാളെക്കൊക്കെ അതോന്ന് ഓർമ്മ ഉണ്ടാവാൻ
ഏഹ് ന്ന്
ആഹ് അതാണ്
മിക്കവാറും പറഞ്ഞത് വെച്ചിട്ട് കുറച്ച് കനംഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുകില ഉണ്ടാവും
ഏഹ്
എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ പുകിലൊക്കെ ഉണ്ടാവുമോ?
അക്ക്ബറ് വിളിച്ചീനാ?
എയ്ന്ന് വിളിച്ചിട്ടില്ല
ഏഹ് അത് ന്ത്യേ?
ഇന്നും ഒളിച്ചാത മറ്റരു കാകത്തി ഇരുന്നിട്ടുണ്ടാവും വിളിച്ച ഒളിച്ച കിട്ട്
ആഹ് പറയാൻ വേണ്ടിട്ട് മുട്ടി നിക്കണേക്കാലം അപ്പൊ ആണ്ട് വിളിച്ചോ? പോവുല
ഞാൻ മെസ്സജ് ആക്കിട്ട് അപ്പഴ് ഈ കോളിന്റെടെകൂടി ഇനി വിളിച്ചാലോവെച്ച്
ആഹ് അങ്ങനെ അത് ശെരി പിന്നെ ഇനി എന്നാ നമ്മൾ ട്രിപ്പ് പോവാ?
നമ്മുക്കിനി ഇവിടേക്ക് തന്നെ പോയാല ബുള്ളറ്റില് ലഡാക്കക്കെ പോവാം
ലഡാക്ക്ക്ക് ആദ്യം ഞമ്മക്ക് വയനാട്ടിക്ക് പോവാം
എന്തേ ബുള്ളറ്റേറ്റാ
ആഹ്
പെണ്ണുങ്ങളൊക്കെ അതെ ഒരു ബുള്ളറ്റ് ആയിട്ട് പോവുലെ
ആഹ് പഠിച്ചാ ഞമ്മക്കും പോവാലാ നമ്മളും പെണ്ണന്നല്ലേ!
നമുക്ക് ഈ റോഡ്ക്ലാസ്സിൽ അത് പഠിച്ചാ പോയാ മതിയാര്ന്ന്
ബുള്ളറ്റോ?
ആഹ് ശരി നേരെ ഒഴിവുണ്ടാവുമ്പോ ബുള്ളറ്റ്ല്ല ബയ്ക്ക് നോക്കുക
ക്ക് ഗിയർള്ളതല്ലേ
ആഹ് നടക്കുവോ? ആഹ് സ്കൂട്ടി കിട്ടിയാ അവിടെ റോഡ് ടെസ്സിന് പോണെക്കാട്ടി എത്രയോ നല്ലതാ
ആഹ് അയിന് നമ്മള അവിടെ പോയിട്ട് സ്കൂട്ടിട്ട് ഓടി നമ്മുക്ക് ഒപ്പിട്ട്തന്നക്കണില്ലയേ!
ഒപ്പിട്ട് നിൽക്കണ ഇനി വിളിക്കുമ്പോൾ കേറാല്ലോ!
ആഹ് ഇനി നമ്മക്ക് നേരത്തെ ബയ്ക്കുമ്പോ കേറാ
സ്കൂട്ടിക്ക് ഒപ്പ് കുട്ടിയാണ് വേക്കുമ്പോ കേറാൻ പറ്റുള്ളോ?
ആഹ്! പറ്റുള്ളൂ! അപ്പൊ നമ്മുക്ക് കേറിട്ട് നോക്കാല ബൈക്ക്മേ ശനി ഞായറൊ- ക്ക ഉണ്ടാവും അല്ലടെ റോഡ് ക്ലാസ് അപ്പ അമ്മുക്ക് പോകണം എന്നിട്ട് മ്മക്ക് അതും പഠിച്ചണം പഠിച്ചാൻ പറ്റുവോന്ന് നോക്കണം എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് അയിന് ഒപ്പിട്ട് കൊടുക്കാം
അതിന് അൻക്ക് നീയാന്റെ ബുള്ളിറ്റിലിട്ട് കൊടുക്ക
ഉമ്മ ഹിഹി നീ്യാലിന്റെ ബുള്ളറ്റ് നീ്യാല് തരൂല
ആഹ് ഇന്നത്താണ്ടാക്ക
വേറെ ബുള്ളറ്റ് എടുക്കേണ്ടി വരും
ഓൻ തരൊക്കെ ചെയ്യും
ആഹ നല്ല ഞാറ ഹാ ഹാ ഓൻ കുട്ടികളെക്കാട്ടി ഓരെക്കാട്ടി ജീവൻ നൽകിക്കൊണ്ട നടുക്കണ ഓൻ
ഇപ്
ഓന്റെ കാലുമേലോ കയ്യ്മേലോ മുറിയായ അവർക്ക് പ്രശ്നംഉണ്ടാവില്ല പക്ഷെ അതിന്റെ മേത്ത് എവിടെങ്കിലും മുറിയായ അവനക്ക് വല്ലിയ പ്രശ്ന ആണ് ആയിക്കാരോ
ഉം
അതിമേം ഒരു വരെ ഒരു തൊൽ ഒന്ന് ഒന്നുംങ്ങണ്ട എന്തെങ്കിലും ഒരു പൊടി വരെ അതിന്മേ
ആല്ല സ്കൂട്ടി സ്കൂട്ടി അവിടെ ടൊക്കെ തട്ടിട്ട് തന്തേലും പറഞ്ഞോ
ആഹ് എന്താ ഇപ്പ സ്കൂട്ടീനെ കോലം പരപ്പാക്കിയ പിനെ പ അവസല്ലപ്പ വല്യ ആളായില്ലേ ബുള്ളറ്റ് കിട്ടില്ല
അമ്മാ ചായാല അയ്മന്ന് വീണക്ക് ണ്
ആഹ് എവിടെ
ആഹ് കേറ്റത്തില്
ആഹ് ഇക്കെ തോന്നീക്കണ്
അതാണ് വണ്ടി ഓഫ് ആയത്
ഏഹ്
അന്ന് ഒന്നും ഞാൻ ചോദിക്കാൻ നികണ്ടട്ടാ
ഞാ ചോദിച്ചണൊന്നില്ലേ എല്ലാ അപ്പൊ എങ്ങനെ ഓളും ഒറ്റക്കെപ്പെെടുന്നട് കേറ്റി
ഇന്നോട് പറഞ്ഞു ഞാൻ കയറിക്കോ ഞൻ കേറിയോ കെട്ടെനേ
അപ്പൊ ആ കറ്റത്തി നിന്ന് എന്തിനെ ഇജ് കൊടുത്തത്
ഞാൻ വിക്ഷം നമ്മൾ ഓട്ടിക്കും വിചാരിച്ച് കൊടുത്ത്
ശെരിക്കക്ക് ലവല ആ തോക്കച്ച് കയറ്റന്ന് കൊടുാൻ പാടണ്ടർത്തിന് ന്തേലും പറ്റീട്ടുണ്ടെങ്കോ പെണ്ണേ
എന്നിട്ട് കാല് വേദന ഉണ്ട്ന്നൊക്കെ പറഞ്ഞിനു എന്റെയും ഇങ്ങനെ കാലൊക്കെ രണ്ടും വേദന ഉണ്ട് അത് സൈഡ് ഊരൻ്റെ സൈഡ്. അടിച്ചിട്ടാണ് വീണത് ചളിയിലാണെന്നൊക്കെ അപ്പ പറയുന്നു ഏത് ചെളിയ ഞാറഞ്ഞാട്ട്.
ത്
ഉം അതാണ് ചിരിച്ച്ണത്.
വണ്ടി ഇതായിട്ടല്ല വണ്ടി ഇപ്പ ഏതായാലും തല്ലിപ്പോളി കയിക്കണ അതെല്ല പ്രശ്നം.
ആഹ് പിന്നെ അതോട് കൂടി വരുമ നിന്നീല്ലേ ഓളിന്ന്‌വരുന്നില്ലാ പറഞ്ഞില്ലെ.
ആന്താ
വരല്ല് എന്താക്കറില്ല വന്ന മൊതലാവില്ലാച്ചിട്ടാക്കും. ഓക്ബട്ന്ന് അൻബദുർപിയ കൊടുത്താ ഓൻ കുണ്ട് കേറാനും കൂടി പൈസട്‌ത്ത് ചെലവാക്ക. വരാ ഭയങ്കര മടി
ആഹ്
നമ്മളങ്ങട്ടി പിസ്ക്ക ഓള്.
ആഹ് ഓള് എന്തോര ഓൾക്ക്. ഓ കയറാനൊന്നും ബജ്ജ ആ പൈസ കൊടുക്കണ്ട വെറുതാണ്ട് പോവ ഞാൻ നട
ആഹ് ആവുന്ന് ഇപ്പളാന്ന് നമ്മളൊത് അറിയാത്ത സ്ഥ എങ്ങനെ വണ്ടി പിടിൾ ച്ചാണ്ട് പോവാന്ന് വിച്ചാരിച്ചാ
പോവാൻ നോക്കണേക്കാരം.
അത് അത്രയും നേരയിക്ക്ണ്.
ഞാൻ പിന്നെ ചേയിച്ചണം വിച്ചാരിച്ചിനി ഞാൻ പിന്നെ ഫോൺ കോളിന്റെ ഇതില്. ക്കൊട് തെരക്കിലായിട്ടെ ഇന്നോട്ചോയിച്ചു വേണാന്ന്. ഞാൻ വേണ്ടർന്ന് ഏ ഓള്പ്പൊരു. നേരൊന്ന് കൊറച്ച് നേരം വന്ന്അതൊന്ന് താക്കീ ക്ക്ണീച്ചിട്ട് അപ്പൊ ഞാൻ അൻസി ഒലക്കാ നിക്കണ്
ഏഹ്
പൈസന്നും തന്നിട്ടില്ല ഞാനാ അൻക്ക് പൈസ അയ്മ്പറു വാണ്ടന്നെ ഇട്ടണ്ട് ഞാനേ അതെന്താന്ന് വെച്ചാ ഒന്നും ഉണ്ടായിട്ടല്ല. ഞാനപ്പൊ ന്റേല് പൈസണ്ടായിണ്ടാന്നില്ല അപ്പ ഇജ്ജ് ഇട്ടന്നപ്പം ഏതായാലും എന്റെല്
സന്തോഷായി കിട്ടിയതായിക്കോട്ടെ സന്തോഷായി വെച്ചിട്ട്. അതവിടത്തന്നെ നിന്നോട്ടെ കാരണം എന്താർയോ ഇനിയും പഠിച്ചേണ്ടിരില്ലേ.
ആഹ് എന്തെങ്കിലൊക്ക ആവശ്യങ്ങൾ ഇണ്ടാവുല്ലാ അല്ല നിന്നോട്ട അന്നാ ആഹ് പൈസയില അന്നാ എണ്ണ അടിച്ചതാണല്ലേ ഞമ്മള് കഴിഞ്ഞിട്ടില്ല പോണങ്കി പോവും ജെച്ചാ അനക്ക് അങ്ങനെ ധൈര്യാണ്ടാങ്കില് എടുത്ത് പോണെങ്കി പോവ ഒക്ക ചേയിച്ചാ അതൊന്നും കൊഴപ്പില്ല പഠി അല്ല ഇനീം പഠിച്ചെണ്ടെ നമ്മക്ക് നമ്മക്ക് റെഡിയായിട്ടൊന്നുല്ലല്ലാ
ആ റെഡി
അല്ല ഞാന് പിന്നെ അന്ന് പിന്നെ ഒന്നും മുണ്ടാഞ്ഞത് എന്നോട് പൈസന്നെ വേണ്ടാന്ന് പറയാഞ്ഞാ പിന്നെ അതോണ്ടേന്ന് പറഞ് എന്റ അക്കൗണ്ടിൽ പൈസ നീ നൊക്കെടു
ആഹ് അപ്പൊ നൂറ്റിയമ്പത് റുപ്യ ഇനി നൂറ്റമ്പത് റുപ്യാ കിട്ടിണ്ടെ വെച്ചിട്ട് പതിനൊന്നായിക്കണ ടീ
ഏ വന്ന എന്ന വെച്ചോളെ